അസ്സലാഅലയ്ക്കും.
വാലൈക്കുസ്സലാം എന്താണ് വർത്താനൊക്കെ
അൽഹംദുലില്ലാ റാഹത്തന്നെ എന്താണ് മഴയെല്ലണ്ടോ?
ഉം മഴന്നെ നല്ല മഴന്നെ. അവ്ടെങ്ങനെ കാലാവസ്ഥ മഴ ആഹ് ഉം നമ്മള് ആ
ആഹ് ഇന്ന് എന്തോന്നറിയാതെ നല്ല മഴ ഒന്നും ന മഴയേ ഇല്ലേനു.
ആ ഇന്നലെ മഴ ഇവിടെണ്ടായിരുന്നട്ടോ മഴ പക്ഷെ ഇത്ര ഇണ്ടായിരുന്നി ഇത്ര ഇണ്ടായിരുന്നില്ല ഇന്നാണ് മഴ കൂടിയത് ആ ഇന്ന് സ്കൂളൊന്നുംല്ലല്ലോ മക്ക്
ആ ഇന്ന് സ്കൂളൊന്നുല്ല. പിന്ന
പണികള് കയിഞ്ഞാ?
പണി കഴിഞ്ഞ്, ഇനിയിപ്പോ മീൻ കിട്ടണം, ചോറാക്കണം. ഉം ഇല്ല മീൻ കിട്ടിയില്ല പിന്നെ മഴയായതോണ്ട് മീൻ വാങ്ങാൻ പോവാനും പറ്റീല്ല.
പണികളൊക്കെ കൈഞ്ഞു. മീൻ നേരത്തെ കിട്ടിയാൽ പിന്നെ നമ്മളെ പണികഴിം.
ആ മീൻ നേരത്തെ കിട്ടിയാലാ പണി വേഗം അങ്ങ് കയ്യും.
ഉം അല്ലെങ്കിൽ ചോറ് ചെലേ നേരത്ത് പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെയ ഇവിടെ മീൻ കിട്ട്വ.
ആ ക്ഷേന്റെ മക്കക്ക് പിന്നെ മീ ഇത് വേണെന്നില്ല ചോറ് വേണെന്നില്ല ചെറുപയറ് റിട്ട് കഞ്ഞി വെച്ചു കൊടുത്താലതു മതി.
ആ നല്ലതാണ്.
ആ ചെറുപയറ് കഞ്ഞിയ അതാവുമ്പ പ്രശ്നഇല്ല. അച്ചാറും കൂട്ടീട്ടങ്ങു തിന്നും.
സ്‌കൂളി പോമ്പ എന്താ ചെയ്യ?
അത് കുഴപ്പില്ല സ്കൂളിൽന്ന് പിന്നെ ചോറ് വയ്ക്കും. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാല് എന്തെങ്കിലും രാവിലത്തെ എന്തെങ്കിലും, സ്നാക്സ് ആയിട്ട് അങ്ങനെ അങ്ങനെ ഇതൊന്നും തിന്നൂല്ല.
ആപ്പ നല്ലതാ അതൊക്കെ നല്ല തന്നെ. ഇവിടങ്ങനൊന്ന്വല്ല ഇവിടെ കടി വേണം. എന്തെങ്കിലും, ഉം ബിസ്കറ്റ് ആയി
ആ ബിസ്കറ്റധികം നല്ലതല്ലാലോ.
ആവിസ്കറ്റൊന്നും നല്ലതല്ല. അവശ്യന്നപ്പ എന്ത ചെയ്യ കരഞ്ഞയിഞ്ഞ അവര് മേടിച്ചോടുക്കലന്നെ മോ ന് അംഗനവാടി പോവണ മോനെ.
ആ അംഗനവാടീൽ പോകുന്നുണ്ടല്ലേ എന്റതും പോന്നുണ്ട് ഒന്ന് ചെറുത്.
ആ ആ എത്രായി എത്ര വയസ്സായി?
മൂന്നര വയസ്സായി.
ആ എപ്പൊ എന്ന് ബർത്ത്ഡേ ഒക്കെ എന്നാ വരണേ? ബർത്ത്ഡേന്ന് പറഞ്ഞ
ഓ
ബെർത്ഡെ ന്നാ വര് ന്നത് മോളെ മോന്റെ. ആ ഇല്ല ഞാ സെപ് റ്റമ്പറില്.
ആ ആ ഇവനി മൂന്നര വയസ്സ്.
ആ
പിന്നെ?
പിന്നെ വേറെ കൊഴപ്പൊന്വില്ല. നല്ല മഴ. ഇവിടെ പണിയെ, പണിയൊക്കെ കഴിഞ്ഞ്, നി മീന്റെ മീൻ പൊരിക്കാൻണ്ട് അത് അനിയത്തി പൊരിക്കണണ്ട് ഉമ്മയൊക്കെ ഇവിടെണ്ട്. നിങ്ങക്ക് പിന്നെ ചോറിന് നേരമാകുമ്പോലല്ലേ
ആ പിൻ എ മാപ്പിളേടെ പോയി?
മാപ്പിള ജോലിക്ക് പോയിരിക്ക്യ ജോലി സ്ഥലത്താ അത് മാസത്തിലേ വരലൊള്ളു.
ഞാറാഴ്‌ച്ച പള്ളീണ്ട്? ആ ആ പള്ളീലല്ലേ ആ
ആ അപ്പൊ ഈ മാസത്തില് രണ്ട് ലീവാണ് ബുധനാഴ്ച വന്നു കഴിഞ്ഞാല് വെള്ളിയാഴ്ച ചുമ്മായിരുന്നിട്ട് പോകും അങ്ങനെയണ്. സി
കുട്ട്യാൾക്കെല്ലാം മിസ്സായിരിക്ക്വല്ലേ ഉപ്പാനെ?
ഉം ഉം ഉം
പിന്നെ വേറെന്താ
പിന്നെ വേറെ കൊഴപ്പൊന്നുമില്ല മഴയുണ്ടപ്പ അവിടെ
ഓ മഴെല്ലാം ഉണ്ട് നന്നായിട്ട് ഇ ചക്ക മാങ്ങെല്ലാം കിട്ടുവോ
ആഹ ആ് അതോ ഞങ്ങളെ വീട്ടിലില്ല പക്ഷെ എല്ലാടത് ഞങ്ങക്ക് കിട്ടും
ആഹ ആദ്യ വീടിലും ഇപ്പ ഇല്ല ഇല്ല അല്ലേ നമ്മക്കും ഇല്ല നമ്മക്ക് ഓരോരുത്ത അപ്പുറത്തും ഇപ്പുറത്തന്ന് കൊണ്ട തരണം
ആഹ്തന്നെ ഇപ്രാവശ്യൊക്കെ നല്ലോം ചക്കയും മാങ്ങേ തിന്നല വല്ല തിന്ന ച
ഇതാ ഇപ്പൊ പൊളിച്ചിട്ടിട്ട്ന്റെ മോൻ പറയയാന്ന് ചക്ക വേണം ചക്ക വേണം ഓ പൊളിച്ചിട്ട് കഴിഞ്ഞഞ് രാവിലെ പിന്നെ ചക്കയ തിന്നത് ഇപ്പൊ പിന്നെയും വേണോന്ന് ചക്കമാേണോ ചക്കമാണോ ഉം
നമ്മളോട അല്ലെങ്കിലും നമ്മക്ക് കിട്ടും അതൊക്കെ വീട്ടിൽ വേണംന്നില്ല
ആ അതന്ന ഇപ്പ അങ്ങനെ ആരും ഇതില്ലല്ലോ എല്ലാരും എല്ലാക്കും കൊടുത്തില്ല
ആ എല്ലാരും കൊടുക്കും പിന്നെ ബന്ധുക്കരുടെ വീട്ടിലൊക്കെ ഇണ്ട് ബന്ധുക്കള വീട്ടിലൊക്കെ ഇണ്ട് ഉമ്മാ ടെ വീട് ട്ടിലുണ്ട് അപ്പ അവിടെ രണ്ട് മൂന്നാലിമാരണ്ട് അവിടുന്ന് ഇങ്ങനെ കുണ്ട് വരും പിന്നെ ഓരുത്തരക്ക തരും അറിനോലാകെ അറിയണം
ആ പിന്നെ വേറെന്ത് മോളേ എങ്ങനെയാ പോന്ന ഓ
വീട്ടിക്ക് പോയില്ലേ
ഇല്ല ഞാന് പിന്നെ കൊറച്ചു ദൂരയാ രണ്ട് മണിക്കൂർ ഓട്ടണ്ട് അപ്പൊ ഞാൻ വറെ ഞമ്മക്ക് നിക്കക്കുന്നതാ ഇടക്ക എങ്ങനാ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നല്ലാണ്ട് ആ പറ്റൂല അതാ അടങ്ങേറ് ഉം മദ്രസ ഇണ്ടാവുമോ സ്കൂൾ ഇണ്ടാവും സ്കൂൾ ഉണ്ടാവോ മദ്രാസ ഇണ്ടാവും
ആ സ്കൂൾ സ്കൂളിലക്ക് നമുക്ക് എങ്ങനാ പോവ പക്ഷെ മദർസ
ആ എന്റെ മോള് പിന്നെ എന്താ പറയ യിസ് കൂള് ലീ ലീവാക്കിയായാലും മാത്രം മദ്രസ ലീവാക്കൂല അങ്ങനത്തെരു കുട്ടിയ
ആ നല്ലത
അതാ അവക്ക് ഫോക്കസ് ആയിട്ട് അവള് കൊണ്ടോന്നല്ലോ
ആഹ്
പിന്നെ വേറെന്ത
അത്ശരി
പിന്നെ ഇപ്പത്തെ ഇത് മഴയ തന്നെ കുട്ടികളെ പുറത്തേക്കെ പറഞ്ഞയ
ഏയ് ഇവിടെ നോക്കിക്കും ന പുറത്ത് അകത്തു നിന്നിട്ട് നോക്ക ള്ളൂ പുറത്തൊക്കോന്നും ഇറങ്ങില്ല
ആ എല്ലാന്ന്ച്ചല് ഇപ്പോ എന്റെ ഇവിടെല്ലാം ഫുള്ള് നായിപ്പടയാ കുട്ടികളാ നായി കടിച്ച പണിയാക്കുവ കുട്ടികള ബേക്കിൽ ഓടുവാ ഇതെല്ലാം തഞ്ഞ മളേ ഇവിടെയള്ളു
ആ
അതുകൊണ്ട് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കാ മഴക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികള ഒറ്റയ്ക്ക കെ പോവ
ആഹ് ശരിയാണ്
ഉം
അവിടെങ്ങ ഇവിടെ അങ്ങനെ നായക്കളൊന്നും ഇല്ലട്ടോ നായക്കളെ പ്രശ്നങ്ങളൊന്നുമില്ല
ഏയ് നമ്മക്ക് ഇവിടെ അതേ ഉള്ളൂ ഉം ദയിരത്തിൽ കുട്ടികളെ ഓ ഏറ്റ അതാ പറഞ്ഞേ ഒ രണ്ട ദിവസം മുമ്പ് പിന്നെ ഒരു കുഞ്ഞിന്റെ ബേക്കിൽ തന്നെ ഓടിട്ട് മദ്രസയില് കുഞ്ഞു വീ- ണ് മദ്രാസന്നെ മുന്നെ വരെ ഓടിച്ച് മദ്രസയിൽ പോയിട്ട കുട്ടിയാ കുട്ടി ഞാൻ ഓടി രക്ഷപ്പെട്ടതാ
ആ അതപ്പ നല്ല പ്രശ്നാണ് അപ്പൊ നായെ പിടിക്കാനൊന്നും വരില്ലേ
നായിനെ കൊല്ലാനുള്ള ഓർഡർ ഇണ്ടെന്ന് പറയുന്ന കേട്ട്
ആഹ്
ഉം പക്ഷെങ്കിൽ കൊല്ലാനാരും മുൻകൈ എടുക്കുന്നില്ല അതാണ് പ്രശ്നം
ആഹ്
മ് പിന്നെ
പിന്നെ വേറെ കൊഴപ്പൊന്നില്ല ങ്ങനെ പോ ണ്ട് പിന്നെ ചോറിന്റെ പണിയൊക്കെ നോക്കണം ചോറയി ഇണ്ടാവുലെ
ചോറൊന്നും ആക്കിക്കില്ല കുട്ടിയാക്ക് ഇപ്പ ഞാൻ കഞ്ഞി മതി ന്ന് പറഞ്ഞോണ്ട് ചെറുപയർ അവ്ടെ ഇട്ട്ട്ട് ഇണ്ട് പിന്നെ പൊതിരാൻ ഇട്ട്ക്ക്ണ്ട് അപ്പ ചെറുപയർ കഞ്ഞിയും അച്ചാറും മതിന്ന് പർണ് ന്നാ ഇപ്പ പിന്നെ അതാക്കാന്ന് കെര് കറിയൊന്നും വേണ്ട ചെറു ചെറു പയർ ഇണ്ടെങ്കിൽ ഉപ്പിലിട്ട മാങ്ങയും പിന്നെ അച്ചാറ് അങ്ങൻത്തെ എന്തെങ്കിലും കിട്ടിയാ മതി
അയ് ശരി ഇപ്പ വീട്ടിൽ എല്ലാരും അങ്ങൻ തന്നെ ചെയ്യാ
ഉച്ച വരെ ഉച്ചക്കത്തെ കാര്യം അങ്ങനെ നടക്കും പിന്നെ ഇവരു ഉപ്പാ പൊറത്തായതോണ്ട് ഉപ്പ മെൻ ഏ മെനഞ്ഞാന്നെനു പോ
ആ അപ്പ എന്നും ഇത് ഇപ്പ കഴിക്കുമ്പം മടുക്കൂലെ
ഏ
എന്നും ഇത് കഴി
അല്ല എല്ലാം ഒന്നും കഴിക്കൂലാ ഇന്നലെ ചോറെയ്നു ഇന്ന് ദിവ്സം ആക്കൂലാ ഇന്നൊരു ദിവസം അത് മതിന്ന് പരൺ
ആ ശരി
നാളെ മുതൽ പിന്നെ ഞാൻ ഒറ്റക് ഇണ്ടാവു അയോണ്ട് പിന്നെ ചോറൊന്നും വെ വെക്കണ്ട ഞാൻ രാവിലെത്തെ എന്തെങ്കിലും ഭക്ഷണം
വീട്ടിൽ മൃഗങ്ങളൊക്കെ ഇണ്ടോ വീട്ടിൽ മൃഗങ്ങൾ അങ്ങനെ എന്തെലും ഇണ്ടോ
ഇല്ലടാ ഇവടെ ഒന്നുല്ലാ ഉം ഇവടെ ഞാന് സ്വന്തയിട്ട് ഇള്ള വീട് അല്ല ആ അതുകൊണ്ട് പിന്നാ ഇന്താ അങ്ങനെ വളർത്താ ഇട്ക്ക്ന്ന്ണ്ട് വീട് എട്ക്ക്ന്ന്ണ്ട് പണി നടക്ക്ന്ന്ണ്ട്
ആ അപ്പ അയ് സ്വന്തം വീടാണ്
സൊ ഇപ്പൊ വാടകക്കാ നിക്ക്ന്നത് സ്വന്തായിട്ടുള്ള വീട് എട്ക്ക്ന്ന്ണ്ട് ഉം തൊടങ്ങി പണി അല്ല അത് കൊറച്ച് ദൂരെയാ
ആ ഞങ്ങളും അതെ സ്ഥലൊക്കെ ഇട്ത്ത്ണ്ട് ഇവടെ രണ്ട് ആൺ ആൺകുട്ടെളാണെ അപ്പ ഏ ആ അനിയന്റെ കല്യാണം കഴിഞ്ഞ് അപ്പ സൗകര്യ സൗകര്യ കൊറവോക്കെ ഇണ്ട്‌ വീട്
ആ അതെന്നെ അല്ലെങ്കിലും എല്ലാരെ മൂ രണ്ടാൾ ഒള്ളെങ്കിലും മൂത്താളെ കല്യാണം കഴിഞ്ഞാ രണ്ടാമ കല്യാണം കഴിയുമ്പഴത്തേക്കും മാറിക്കളയണം അല്ലെങ്കിൽ കൊർച്ചോരു എടങ്ങേറായിപ്പോവും
ഞ ഇപ്പ മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ ഞാമ അങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ
ആ അതാണ് ഉം
ഉം അപ്പ പിന്നെ നമ്മളായിട്ടൊര് ബുദ്ധിമുട്ടാവണ്ട
അതെന്നെ രണ്ട് കൂട്ടർക്കും കേട് ഇണ്ടാവൂലാലോ എന്തായാലും എപ്പ ആയാലും മാറണ്ടെ അല്ലേ
ആ പിന്നെ ഒരുമിച്ച് നിക്കുമ്പളും ഞമ്മക്ക് അങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവും പ്പ ഞമ്മൾ അകന്ന് നിന്നാ നമക്ക് കൊർച്ച് സ്നേഹാ ആ സ്നേഹം എന്നും അയ് ഇണ്ടാവും അട്ത്ത് ആ ഇള്ള സ്നേഹം ആ അടുത്താവുമ്പോ പിന്നെ ഞമ്മള് എന്തേലും ഒക്കെ പർണ് അങ്ങട്ടും ഇങ്ങട്ടും
അ ആ അതെന്നെ ഞമ്മളും അങ്ങൻ തന്നെയാ അത് ച്ചിട്ട് ഏട്ടന്റെ വൈ ഓൾ എന്തായാലും മാറുന്നില്ല അപ്പ പിന്നെ ഞമ്മളെന്നെ അങ്ങ് മാറിക്കളയാന്ന് കരിതി
ആ ഏട്ടന്മാരാണ് മാറണ്ടത് ഇപ്പോ
അവര് മാറുന്നില്ല അപ്പ പിന്നെ വിചാര്ച്ച് ഞമ്മളെന്നെ മാറിക്കൊട്ക്കാന്ന് ആ പ്രശ്നങ്ങൾ ഒഴിവാവൊല്ലോ എനക്ക് മൂന്ന് മക്കളാ ഓക്കും മൂന്ന് മക്കളാ
അപ്പ ഉമ്മേം ഉപ്പയൊക്കെ അവരെ അടുത്താ അപ്പ ഉപ്പേ ഉപ്പാനി ഉമ്മാനൊ ക്കെ ആരാ നോക്കാ അവര് അവരെട്ത്താ
അല്ല ഉമ്മ മ്മ് എൻ്റെ മാപ്പളക്ക് ഉമ്മയൊള്ളു അതുകൊണ്ട് പിന്നെ ഉമ്മ പെ ങ്ങമാരെട്ത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിക്കും പിന്നെ എന്റെ ഉപ്പിംഉമ്മിയൂം അങ്ങ് പിന്നാ വേറെ ഞ താമസിക്കുന്നതാ ഞാൻ വേറെന്നെ ഞാൻ മക്കളും വേറെ താമസിക്കുന്ന്
ആ ആ
മ്മ് എവിടെ ആയാലും ഒര് പ്രശ്നം വേണ്ട
ആ ശരി
സമാധാനത്തി എല്ലാ കൂട്ടരുപ്പോ മൂന്നാൾ മൂന്ന് വൈക്കായത് കൊണ്ട് മൂന്നാളത്തും നല്ല ഒരുവേ പോലെ സ്നേഹം കിട്ടും മ്മ്
ഇപ്പങ്ങനേണ്ല്ലേ
ഓ അങ്ങൻതന്നെ
പണിയൊക്കെ എന്തായി തൊടങ്ങിയാ
അടിച്ചുവാരെലെല്ലാം കഴഞ് തേച്ച് വാരല് കൈഞ് അങ്ങനാ വീടിന്റെ പണി കുയ്യാറ്റാ ട്ട കീറി വെച്ചിട്ട്ണ്ട് ഇനിയിപ്പോ ഇപ്പൊ മഴയായതുകൊണ്ട് സൈറ്റില് സ്ഥലത്ത് സാധനം എത്തൂല
അപ്പ പണിക്ക് എന്താ ചെയ്യുണെ വീട് പണിക്കൊക്കെ പൈസൊക്കെ എന്താ ചെയ്യണെ
പൈസ പിന്നാ ഇങ്ങനെ ഓരോരുത്തരെ സഹായം മ്മ് അതനെ പിന്നെ ഇവര് പൊർത്താണ് ഒള്ളത് അവോണ്ട് പൊർത്ത്ന്നാവര് ഇതാക്കുന്നത് പിന്നെ വേറെന്തേ
വേറെ കൊഴപ്പൊന്നുല്ല ഞൻ ന്നാ ശരിട്ടാ പിന്നെ വിളിക്കാ ഓകെ